ഹലോ? ഹലോ ഹായ് എന്താ പാട് എനക്ക് സുഖല്ലേ? ഹലോ കേൾക്കണില്ല്യ? ഹലോ ആ കൊറയാല്ലോ വിളിച്ചിട്ടു വൊക്കെ? എവിടെയാനി കോളൊന്നു ചെയിനില്ലാ. എവിടെയാനി കൊറെയാല്ലോ കണ്ടിട്ട് കോളൊന്നുല്ലായിനില്ലാ? കേൾ ക്കണില്ലാ? ആ ഹലോ ആ കേൾക്കന്ന്‌ണ്ട് എവിടെയാനി കൊറേ ആയല്ല ആ കേക്കണ്ട് കൊറെ ആയല്ല വിളിച്ചിട്ട് എവി ടെയ്നി?
ഞാ
ഹലോ?
ഹലോ?
ആ ലോ? പറയടി.
ആ കോളേജൊക്കെ കോളേജോക്കെ തൊറന്നില്ലേ അപ്പൊ ഫുള്ളും ബി സിയായി എക്സാംസൊക്കെ കഴിഞ്ഞ് ഉം
അന്റെ പ്രൊഫൈല് ആരൊക്കെയാണ്?
പ്രൊഫൈല് ഞാന് എന്റെ സിസ്റ്റർ സിസ്റ്റർ അച്ഛന്റെ ബ്രദറിന്റെ സിസ്റ്റർ. മ് മോള്.
ആ ഫുട് ഭക്ഷണക്കെ കഴിച്ചാ?
ഭക്ഷണം കഴിച്ചു.
ആ വീട്ടില.
ആ പിന്നെ ക്ലാസ്സിനൊന്നും പോയിട്ടിലെ
അല്ല നമുക്ക് വാലുവേഷൻ ക്യാമ്പ് നടന്നോണ്ടിരിക്ക
ഹ
സ്‌ല
പിന്നാലാ അ
ഉം നിങ്ങള് ഫുഡ് കഴിച്ചോ
എല്ലാ ആ കഴിച്ചൊണ്ട്ക്കണ വൈകി മഴൊക്കെ ആയതൊണ്ടേ അപ്പൊ ഉണക്കാനൊക്കെ ഓരോന്ന് ഇട്ടീനി അപ്പൊ അതിനൊക്കെ അങ്ങനെ ണ്ട് കയറി ഇറങ്ങിയൊക്കെ വന്നപ്പോത്തിന് വൈകി ഉം പ്പം കഴിച്ചോണ്ട് കേണ്
ഓക്കെ എന്താ ഇന്ന് എന്താ സ്പെഷ്യല്
സ്പെഷ്യല് മത്തി മ മത്തി മുളക് ഇട്ടത് മത്തി പൊരിച്ചത് പപ്പടം ഉപ്പേരി പത്തി കുറച്ചെന്തോ ആക്കണ്ടന്ന് പറഞ്ഞു അപ്പന്ന് പക്ഷ മത്തി കൊടന്ന് ക്ണ് എല്ല മീനൊക്കെ നല്ല വെലല്ലേ
ആ അതെ
ആഹ് മീന്റെ അടുത്ക്ക് കിടക്കാൻ വയ്യ ഇറച്ചിന്റെ എത്തുകും കിടക്കാൻ വയ്യാ ഉ എന്തേ നീ അവിടെകെ
എവിടെ എന്ന് ചേ ചിന്റെ ബേർടെ ആണ് അപ്പം അമ്മ ബിരിയാണി പായസം ഒക്കെ ഉണ്ടാക്കിണ്ട്
ആഹ
ഉം
അപ്പൊന്ന ഇപ്പ എല്ലാരും ഉണ്ടാവല്ലോല്ലേ വീട്ടില് കുടുംബത്തി എല്ലാരും ഇണ്ടാവകരമ്മളെ
അച്ഛന്റെ ഭ്രത്തറും വയഫു ഖ ഉണ്ട്
ആ അല്ലാരുംണ്ടലെ മ് മ് മ് വേറെന്തൊക്കാ സുഖല്ലേ
ഓ സുഖം
ആ അനിയത്തി ഇല്ലോടാ സിസ്റ്റർ ഇല്ലോടാ
അങ്ങനത്തെല്ലേ അവള് കോളേജിൽ പോയതാ
ആഹ
ഉം
ഉം
എന്താ ചെയ്യുന്നേ
ഒന്ന് ഇപ്പ ഞാന് വിട്ടിലനെ ഞൻ എന്റെ ആ്
മ്മ്മ്മ്
എ്റെ എനിക്ക് രണ്ട് കുട്ടികളായി ആഹ മുത്തോന് ഇപ്പ ആറാംക് ആഹ് ആറാം ക്ലാസ് പഠിക്കണ ചറേന്നക്ക മുന്ന്നായസായി ഉ എന്നണ്ട് പിന്നെ എന്തൊക്കെയാ പുറത്തൊന്നും പോക്കില്ലയാ
പൊറത്ത് ഞാന് എത്ര ദിവസം അനിയത്തിന്റെ വീട്ടിൽ വീട്ടോ അപ്പ ഇപ്പ അവള് എന്റെ വീട്ടില്
ആ അപ്പൊ കറങ്ങാനൊക്കെ അങ്ങനെ പോക്കൊന്നില്ല
ക ഞാന് ഇപ്പ പിന്നെ കോളേജ ഉണ്ടായ അങ്ങനെ തോന്നില്ല
ഉ
ഉം വെക്കേഷനിൽ പോയായിരുന്നു വെക്കേഷനിില് എവിടെ ഗോകർണ അവിടെൊക്കെ പോയത്
ആഹ
കർണാടക
ആഹ കർണാടക എങ്ങനെ അ വെറുതെ കറങ്ങാ പോയ തന്നെ അതെ ഫാമിലി അറിയണ്ടാ
ഞാനും എന്റെ ചേച്ചിയും പിന്നെ എന്റെ പ്രൊഫൈലല്ലേ സിസ്റ്റർല്ലേ അവളോടെ ഞങ്ങൾ മൂന്നേരവിടുത്ത
ആഹ് അങ്ങനൊക്കെ ഇറങ്ങാ പോതല്ലേ ഓ പിന്നും വേറെന്തൊക്കെയ അമ്മ ഇപ്പ എന്ത ജോലിന് ജോലിക്ക് പോകണ്ടാ
ആ അമ്മ നേസായിട്ട് വർക്കെയ്യാ
ഏത് ഹോസ്പിറ്റൽലാ
ഇവ്ടെ ക്രസന്റ് ചുംങ്കം അറിയോ
ചുംങ്കം ഇൻക്കത്ര അറിയില്ല
ഉം ചുംങ്കം ഫറോക്ക്
ഫറോക്കെ ആ ഫറോക്ക് ഏ അറിയ കെ കേട്ടതിന് അങ്ങൻത്തെ പോക്കൊന്നുല്ല്യാ അറിയാം ഉം ആഹ്
ഉം
പ്പംഇന്ന് അമ്മ പോയിട്ടാവുലേ
ഇല്ല അമ്മക്ക് നൈറ്റ് ഡ്യൂട്ടിയാ അപ്പൊ നൈറ്റ് പോവോളൂ
ദാ ഇന്ന്പിന്നെ രാവിലെ അതെരി അപ്പഴ്പിന്നെപ്പ രാവിലെനേവിന് പകലാവുമ്പോ പിന്നെ കൊർച്ചാ കെടുത്തോ വൊറക്കൊക്കെണീകാലല്ലേ
ആഹ് ഇപ്പൊറങ്ആണ്
ആഹ് ഉം അ ച്ഛനാ
അച്ഛാ പണിക്കോയതാ
ആഹ് എന്ത് ജോലി
അച്ഛന് കൺസ്ട്രക്ഷൻ വർക്
എന്നാ
ഉം
മ് ഇപ്പ എല്ലാരും വർക്കിനൊക്കെ പോണോരാല്ലേ ഞ്ഞ
എലേ പ്പ ട്ക്കെ പോയ്ട്ണ്ട്
അല്ലനാ ഞങ്ങള് ഇബ്ടെ ന് ഇന്റെ ഭർത്താവൊരു മോനല്ലേഒള്ളൂ പിന്നെ ഇടമ്മീപ്പി ഭർത്താവിൻ്റെ ഒരു പെങ്ങളുഒണ്ട് കുട്ടികളുഒണ്ട് ആ അതെന്നാ
ഉം
ഉ അപ്പൊ ഞങ്ങള് തന്നെ ആ പിന്നെ കൊഴപ്പില്ല്യാ ഇങ്ങള് ആ ഒരു കൂട്ട കൂട്ടുകുടുംബാണ്
ആഹ് അപ്പ നല്ല രസവല്ലേ
ചേനയാ റ്റകാണിയാട്ടുംപോ രസദാണേ കുട്ടികൾക്കായാലോ ഒറ്റക്കിക്കണ ആ ട്ടിവേറൊള്ളോരും കൂടി ആവുമ്പോ ല്ലാരും കൂടി ഉം അവിടെ മഴയ്ണ്ടാ
മഴ ണ്ടായ്ര്ന്നു. ഇപ്പോ കൊറച്ച് വെയില് വന്ന്ണ്ട്.
ആഹ്. ഇവിടെപ്പ മ എന്താ മഴേണ്.
ആഹ്
ഇപ്പ്രാവശ്യം മഴ കുറവാണല്ലലേ?
ഉം കൊ കൊറവാണ് ഒരു ടൈമില് കുറേണ്ടേനു.
ഉം ഇപ്രാവശ്യം ആഹ് എന്നാലും കഴിഞ്ഞ മഴയിട്ട് ഇല്ല കഴിഞ്ഞൊല്ലത്- ത്തമാരിയല്ല ഇപ്രാവശ്യം നല്ലകൊറ- വാണ് എന്തോരു ചൂടാ ഞങ്ങക്ക് ഞങ്ങൾവ്ട നല്ല ചൂടാണ്.
ആഹ് ഇവിടെയും ചൂടെന്നെ മഴ പെയ് പെയ്ത്താലും ഒരു ചൂടാണ്
ആഹ്
രാത്രി തണുപ്പുണ്ട്
ആഹ് ഞങ്ങക്ക് ബടെ മണൽപ്രദേശ ത്ത്ണ് അപ്പൊ ഈ പൂഴി ഇങ്ങട്ട് ചൂടാവുമ്പളെ ഇന്താണ് ചൂട് അറിയ അയിന്റെ ഉള്ളിലൊന്നും ഇരിക്കാൻ വയ്യ ഹേന്നങ്ങട്ടെ മഴ പെയ്ത് കിട്ടിയെങ്കിലിൽ വേച്ചിട്ടിക്കും ഉം വെള്ളത്തിനൊന്നും അവിടെ ബുദ്ധിമുട്ടില്ലല്ലോ ആഹ് പിന്നാഹ് വേറെങ്ങട്ട് എന്തൊക്കെ അമ്മന്റെ വീടെവിടാ
അമ്മന്റെ വീട് ചെറുവണ്ണൂര് ചെറുവണ്ണൂര് ഇള്ള മാറാട് അറിയോ വെയിൽ ഉണ്ടാവൂല
എക്കണ് മാറാട് ന്നൊക്കെ കേട്ട് ത്ത്ക്ക്ണ് എവിടെനൊന്നും അറീല
ഉം താത്തപ്പ എവിടെയാ
ഞാന ഇവിടെ താനൂര് അടുത്ത് കൊയ്യൂര് തിരൂർക്കൊക്കെ പോകണ അടുത്ത് ക്ക് പറ അ പറയ്പോും ഇ എല്ലാവർും മനസിലാവും തിരുവരുൂ എന്നക്കെ പറയമ്പ്പോ
അറിയ അറ
ആഹ് ഇവിടന്നൊക്കെ ആഹ്
അവിടെ അവിടെയല്ല പക്ഷെ ചെമ്മാട അ
ഏ ചെമ്മാട എന്റെ വീട് കൊണ്ടൂരല്ലേ അപ്പൊ ഞങ്ങൾക്ക് അവിടെട്ടാ എന്റെ വീട് കുണ്ടൂരണേ പിെ കല്യാണംണം കഴിഞ്ഞീിക്കണല്ലേ ഇങ്ങട്ടെ ആഹ അപ്പൊ ഞങ്ങള ആ ടൗണ ആായിട്ട് വര ഞങ്ങൾ ചെ്മാട്ടക്കാണ് പോയല്ലേ
ആ അവിടെ അവിടെ ഒരു മലിഞ്ചയോട് അറിയോ
ആ കടെ കുച്ച കുട്ടികളൊക്കെ ആും ജോലുന്നുണ്ട്
ആ അമ്മ അവിടെ മൂന്നിയൂറ് ഹോസ്പിറ്റല വ ചെയ്തിരുന്നു മൂന്നിയൂര്
മൂന്നിയൂര് ഏത ഹോസ്പിറ്റലിന്റെ വീട് പേര് മെക്സിമം ആ കേട്ടക്കണെ പിന്നെ അങ്ങനൊക്കെ നമ്മള് പ്രസവ ക്കെണ്ട് മൈമൂനത്തിന്റെ ഹോസ്പിറ്റല
ആ അറിയ അറിയാം ആ അവിട നമ്മള ോംല്ല
ആഹ് അവിടെൊക്കെ കേട്ടക്കണ ഏ അങ്ങനെ സിോമന്ന് പറുമ്പോ ഞൾ ഇവിടെ എങ്ങനെ അറിയപ്പെടില്ല മൈമോൻസിന്റെ ഹോസ്പിറ്റലിക്ക് പോവ്വാ പോവ്വാ അതാ ഇല്ല ഹോസ്പിറ്റലിന്റെ പേര് അറിയില്ല ഇങ്ങനെ എല്ലാരും പറഞ്ഞേ അറിയുള്ളൂ പക്ഷെ ഞാന് അങ്ങട്ട് പോയി ട്ടില്ല അങ്ങനെ ഉള്ള അറിവുള്ളൂ
ആഹ് അതന്നെ മൈമോനത്ത് മേഡം ആ നമ്മൾക്കെ നല്ല പരിചയ
പിന്നെ ആഹ് അതിന്റെ ആഹ് ഞങ്ങള് ആ ഭാഗത്തുക്കൊക്കെ ഞാന് ഇന്റെ പഠിക്കുന്ന സമയത്തൊക്കെ കമ്പനിക്കാരൊക്കെ ഉണ്ടായിരുന്നു. എല്ലാരും കൂടിയക്കാ ആ ഭാഗത്തുക്കൊക്കെ പോക്ക്. ഞാൻ ഇവിടെ ചെമ്മാട് പഠിച്ചിനി ചെമ്മാട്. ഏഹ് ഡിഗ്രിക്ക് മൂന്ന് വർഷം അവിടെ പ്രൈവറ്റ് ആയിട്ട് കദീജ ടെക്സ്റ്റയിൽസിന് മുകളിലാ റ്റിണ്ടേനി.
എന്നിട്ട് എന്തേ പഠിത്തം കണ്ടിന്യൂ ചെയ്യാഞ്ഞേ?
അങ്ങനെയണ്ട് അത് ആഹ് പക്ഷേ ബുദ്ധിമുട്ട് വന്നു.
ഉം
ബുദ്ധിമുട്ടു വന്നപ്പോ പിന്നങ്ങനെ എന്റെ ഹസ് ഫസ്റ്റ് ഒക്കെ എക്സാമൊ അങ്ങനെ പ്രൈവറ്റ് ആയതോണ്ട് നമ്മള് ഇവരെ സെറ്റിക്ക് എക്സാമൊക്കെ എഴുതാൻ പോവണ്ട. അങ്ങ പിന്നെ പിന്നെ മിഴുവനാക്കിയതാ.
ഏതേരുന്നു എടുത്തീന്?
ഞാൻ കോമേഴ്സേനു എടുത്തീനത്. ഉം ആഹ് അങ്ങനെ ബികോമിനാണ് ഞാൻ ചേർന്നത്. അപ്പോ കുട്ടികളൊക്കെ കുറവായി. ആഹ് ആഹ് പിന്നെ ഒറ്റക്ക് പറഞ്ഞേക്കാന് വീട്ടിലെല്ലാവർക്കും പേടി ദൂര സ്ഥലത്തിക്കൊക്കെ പോകുമ്പോ എക്സാമിനൊക്കെ പോകുമ്പോളേ ആ അപ്പൊ കൂടെ ആരുണ്ടാവൂല. അല്ലല്ല അത് ഡിഗ്രി പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കൊറച്ചൊക്കെ വീട്ടിലിരുന്ന് എന്താ മൂത്തതായിട്ട് വേറെ ചേച്ചിണ്ടായിന്. ചേച്ചിണ്ടായിന് ആഹ് പിന്നെ അങ്ങനാണ്ട് പിന്നെ ഞാന് അയിന്റെ എടയില് കുറച്ച് ടൈലറിങ്ങിനും പോയിന്.
ആഹ്
പിന്നെ പിള്ളാർക്ക് ഡെയ്ലി എക്സാം ഇനി എഴുതാണ്ട് അപ്പൊ ഈ പുറത്തേക്ക് പോയിക്കാണ്ട് പോണത് കൊണ്ട് വീട്ടിന്ന് പിന്നെ സമ്മയിച്ചില്ല. പിന്നെ കൂടെള്ളവരൊക്കെ കല്യാണം കഴിഞ്ഞപ്പോ പോയില്ല. ആഹ് അത് പിന്നെ ആ കല്യാണം കഴിഞ്ഞ ആഹ് അവൻ ഇ കഞ്ഞി വേണംന്ന് പറഞ്ഞ് വന്നതാ
എന്തെങ്കിലും ഒരു- കോള് ചെയ്യാൻ നിന്ന അപ്പ വേരും അത് കട കളിച്ച് നടന്നിട്ടിപ്പ കഞ്ഞി വേണം അപ്പൊ അവനിക്ക് ഒറ്റക്ക് കൊടുക്ക അവനക്ക് ഞാൻ കൊടുത്താ പറ്റുണുല്ല അവനന്നെ മുക്കി കുടിക്കണം
ഉം മൂത്ത മോ മൂത്ത മോ സ്കൂൾ പോയതാ
ആഹ് പോയതാണ് ആറാം ക്ലാസ്സില പഠിക്കണത്
അവൻ ചെറുതാ
ആഹ് ഇവനിപ്പ മൂന്ന് അടുത്ത മാസത്തേക്ക് മൂന്ന് വയസ്സ് പൂർ
ആഹ് പ്പൊ അംഗനവാടിയിൽ ചേർത്തല്ലേ
ടീച്ചർ മിനിഞ്ഞാന്ന് വന്നീന്ന് ചേർത്ത്ന് ഇനിയ പറഞ്ഞാകുലി അറിയാണ്ട് അപ്പൊ എന്ന പറഞ്ഞ് അയച്ചിട്ടില്ല അംഗനവാടിക്ക്‌ പറഞ്ഞയക്കണോന്ന് വല്യ ഇക്ക് താല്പര്യം പോരാ വീട്ടിലുള്ളവർക്കോ
ആഹ് ഇല്ലല്ല നേരെ ഒന്നാം ക്ലാസ്സിക്ക് ചേർത്തണ്ടി
ആഹ് പിന്ന അങ്ങനെ ആഹ് അങ്ങനെ ആണുപ്പാ മു മുത്തവനൊക്കെ ചേർത്തിക്കണത് മോടിസ്‌ ഇവിടെ താനൂരി എം ഇ എസിൽ ആയിന് അപ്പം മോദിസ്‌ തൃശ്ശൂർ പോയി ഇപ്പ പിന്നെ അവിടുന്ന് ഇപ്പ വെട്ടി വെട്ടീട്ട് ഇപ്പ അവിടെ താനുരന്നെ എച് എസ്ന്ന് പറഞ്ഞ ഇംഗ്ലീഷ്മിഡിയത്തി തന്നെ ചേർത്ത് പിന്നെപ്പൊ കൊർച്ച് ഫിനാൻഷ്യലി പ്രോബ്ലം ഉണ്ടായത് കൊണ്ടേ കുറച്ച് എം ഇ എസിൽ മറ്റേത് എം ഇ എസിൽ നല്ല പൈസ വേണം മുപ്പത് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പതൊക്കെ വരും മാസ്റ്ററി അക്കം ആഹ് പിന്നെ അവന്റെ ഉപ്പക്ക് ചെറി ചെറിയ ആക്സിഡന്റ് ഒക്കെ വന്നപ്പോ ജോലിക്കൊന്നും പോവൻ പറ്റാതായിട്ട പിന്നെ അത് വി ഇപ്രാവശ്യം തൊട്ട് വേറെ സ്കൂളിൽ പോവണ്ട് അ സൈക്കളൊക്കെ വാങ്ങി കൊടു- ഇ പിന്നെ അങ്ങാടിയിൽ കൊണ്ട് സൈക്കിളിൽ ഒക്കെ പോകും പിന്നെ ടൌൺ ഇവിടെ അങ്ങാടിന്ന് പിന്നെ ബസിനു ഇടിയൻ ബുസുണ്ട് വേറെ എന്തൊക്കെ
വേറെ
എന്നാ ശരീട്ടാ ന്നാ പിന്നാ